അലോ
ഹലോ
കേക്കാവോ
ആ കേൾക്കുന്നുണ്ട്
ഹലോ
ഹലോ
കേൾക്ക്ണ്ല്ല്യേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
എന്തക്കെണ്ട്പ്പം വർത്താനം
പറഞ്ഞോ എന്തോ
സുഖല്ലേ
കൊർച് ഉറൊക്കെ പറയോ?
സൗണ്ട് സൗണ്ട് കൊർച്ച് കൊറവുണ്ട്
ഹലോ
ആ ഇപ്പ ഓക്കെ
ഒക്കെ ആയോ
ആ ഓക്കെ മഴയുണ്ടോ അവിടെ
മഴല്ല
ഓക്കേ ഇവിടെ നല്ല മഴയായിരുന്നു
ഇബടിം മയ തന്നായിരുന്നു ഇപ്പൊ മയ മാറിയതാ
ഉം ഞങ്ങക്ക് ഇന്നലെയൊക്കെ അത്രക്കില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പം കുറച്ച് നല്ല മഴയായിരുന്നു ഇപ്പം കൊറവുണ്ട്
അതെ
ഉം
ഇബടിം നല്ല മഴന്ന ആയിരുന്നു ഒന്ന്ങ്ങനെ
ആ ആ
ഫുഡ്ഡൊക്കെ കഴി ച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു
ഉം ആ കഴി ച്ചു കഴിച്ചു
ഓക്കേ
എന്ത സ്പെഷല്
കേട്ടില്ല
ഇന്നെന്താ സ്പെഷ്യല്
ഞങ്ങക്ക് ഇവടെ ബിരിയാണി ആയിരുന്നു സൺഡേ ഒക്കെ ഞങ്ങള് പൊതുവേ ബിരിയാണിയാണ് വെക്കാറ്
അതെ
അവിടോ
ഇവിടെ സാധാ
ഓക്കേ ബിരിയാണിയൊന്നും അങ്ങനെ വെക്കാറില്ലാ
ഇല്ലാ എപ്പളേങ്കിലൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോ
സൺഡെ എടക്കൊക്കെ എല്ലാ സണ്ടയിലും വെക്കൂല എന്നാലും
അത് ശരി
എനിക്ക് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ സ്റ്റുഡന്റായിരുന്നു അപ്പൊ ഞാൻ ഗ്രാജുവേറ്റ് ആയതേ ഒള്ള്
ത
ആ അവിടോ
ഇവിടെ നാല് മക്കള
ഓക്കെ എന്തതിന് പടിക്കുന്നു
എ
എന്തിന് പഠിക്കുന്നു
ഒരാള് ആറാം ക്ലാ പത്തഎട്ടാം ക്ലാസില് മൂത്ത ആള്
ഉം
ഇന്നു മൂന്നാം ക്ലാസ് രണ്ടാം ഒന്നാം ക്ലാസ്സ് പിന്നൊന്ന് മൂന്ന് വയസ്സ് ആവണുള്ളൂ
ആ ഓക്കെ പഠിക്കയൊക്കെ ചെയ്യുവോ
ആ കൊഴപ്പല്ല
ഉം ഇപ്പഴേ പഠി ചുവയലേ ഇനി ഇപ്പം രണ്ടു വർഷം കഴിയുമ്പോ പത്താം ക്ലാസ് അല്ലേ
അതെ അതെ അതെ പുസ്തകക്കെ എടുക്കാൻ മടി
എ എന്തോ
ലക്കത്തിലര മടിയാണ് പുസ് പുസ്‌തകൊക്കെ എടുക്കാൻ മടിയാണ്റിയ
ഓ പക്ഷെ ഇപ്പഴേ പഠിച്ചു പോയാലേ പത്താം ക്ലാസ് എത്തുമ്പോഴും അതിന്റേതായ രീതിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ
അതെ അതെ എന്ത് ജോലി ഉണ്ടായിരുന്നോ
ഇല്ല ഞാാനിപ്പം ജോലിക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാ ഞാൻ ഇറങ്ങിട്ട് ഇപ്പൊ ഒരു മാസം ആവുന്നതേ ഉള്ളൂ പഠിച്ച് ഇറങ്ങിട്ട് എന്താ
പിന്നെന്തൊക്കെ
പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല മഴയൊക്കെ ആയിട്ട് ചുമ്മാ ഇരിക്കുന്നു ഇപ്പം ഭയങ്കര താമസിച്ചാ മഴയായത് മറ്റേ സ്കൂൾ തുറപ്പിനൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ സ്കൂൾ ഉറപ്പിന് മഴയെ ഇല്ലായിരുന്നു നല്ല വെയിലായിരുന്നു
ആഹ് ഇവിടെ അങ്ങനെ ഒക്കെ തന്നയായിരുന്നു ഇന്നലെ മെനിഞ്ഞാന് മുതലല്ലേ മഴ നല്ലോണം പെയ്തത്
ആ ഇവിടെ ആഹ്
കെജി, യുകെജി, ഒക്കെ തോർക്ക്ണ ദിവസം
പക്ഷെ എന്നാലും പഴയ പോലോതോരു മഴയോ കാര്യങ്ങള് ഉണ്ടായിട്ട് എനിക്ക് ആ അത്ര ഇല്ല മറ്റേത് സ്കൂള് ഒറപ്പിനൊക്കെ കൊറെ മഴയും പിന്നെ അവധിം ഇപ്പം അത്ര ഒ ഇല്ല
അഹ് ശരി
ഉം കാലാവസ്ഥക്കെ മാറിക്കൊണ്ടിരിക്കല്ലേ അതെ അതെ ഉം
വെള്ളൊക്കെ ഇണ്ടോ?
ആ ഇവിടെ വെള്ളൊക്കെ ഇണ്ട് അല്ലാതെ മഴ പെയ്ത് വെള്ള ആയോന്ന ചോയ്ചെ അങ്ങനെണോ ആ അല്ല ഉം അല്ലാതെ ഇവിടെ കൊഴപ്പല്ല എടക്ക് കൊറച്ചൊന്ന് കുറഞ്ഞു എന്നാലും ഹേ ജപ്പാൻ വെള്ളക്കെ ഉള്ളൊണ്ട്
ആ ശെരി അതൊക്കെട്ക്കേണ്ടോ
അത് ഞങ്ങള് ആ ഇങ്ങനെ ഞങ്ങക്കീ ലാസ്റ്റൊക്കെ ആവുമ്പഴാ വെള്ളം തീരുന്നത് അപ്പൊ ഞങ്ങളത് യൂസെയ്യാറുണ്ട് അതോണ്ടും ഭയങ്കരൊരു ഉപകാരണത്.
കുടിക്കാൻ പറ്റില്ലല്ല
കുടിക്കാൻ കുടിക്കാനെട്ക്കില്ല ഞങ്ങളല്ലാതെ ഏ തുണി കഴ്കാനും അങ്ങനെക്കെ എടുക്കത്തൊള്ളു തുണി കഴുകാന് മാത്രേ എടുക്കത്തൊള്ളൂ പിന്നെ ചെടി പിന്നെ വെല്ല്യ വെല്ല്യ ഈ മാവും അതൊക്കെ നനക്കാൻ വേണ്ടിട്ടും അങ്ങനെ എടുക്കത്തൊള്ളു അല്ലാതെ എടുക്കത്തില്ല ഉം ക്ലോറിൻ വെള്ളല്ലേ
അതെ യതെ
പാട് അങ്ങനങ്ങ് യൂസെയ്യത്തില്ല കുഞ്ഞു കുഞ്ഞു ചെറിയ ചെടികൾക്കൊന്നും ഒഴിക്കത്തില്ല അതൊക്കെ പെട്ടെന്ന് നശിച്ചു ഉം അത് പറ്റേ നശ് ച്ച് പോകും അതിനൊക്കെ സാധാ വെള്ളാ യൂ പിന്നെ
ത്‌ണ്ടെനു മണണ്ടേനു വള്ളക്കെ ഭയ ങ്കര മണാണ റ്യാ
വെള്ളത്തിന് ഓ ആ താ ഇവടിം ഭയങ്കര സ്മെല്ലും ആ എന്ത് ഒര്മാതിരി ക്ലോറിൻ്റെ നമക്കത് അറിയാൻ പറ്റും
അതെ അതറിയിണ് ണ്ട് പൗഡർന്റൊരു ഇതുണ്ട് കാണാണ്ട്
ആഹ് അതാ അന്റെ ഒരുസം എല്ലാ കാര്യങ്ങളും ഒക്കെണ്ട് ഉംഹ് അതൊണ്ട്ന്നെ പിന്നെയെക്കെ മഴയ്യുമ്പം ആഹ് നല്ല കൊർച്ച് വെള്ളാവും. പിന്നെ വല്യ കൊഴപ്പല്ല ഈ ഒണക്ക സമയത്ത് ലാസ്റ്റൊക്കെ ആവുമ്പളുള്ള ഇഷ്യേ ഒള്ളൂ അതീ ജെപ്പാൻ വെള്ളം ഉള്ളോണ്ടന്നെ അതൊരു ഭയ്ങ്കര ഉപകാരാണ് മ്ഹ് മ്ഹ്
കൃഷിയൊക്കെണ്ടോ?
കൃഷി കൃഷിയൊണ്ട്. കൃഷിയായിട്ടില്ല. അല്ലാതെ ഞങ്ങള് എന്തേലും ഒക്കെ നട്ടുപിടിപ്പിക്കും. അങ്ങനെയൊക്കെ ജസ്റ്റ് കൃഷിയായിട്ട് അങ്ങനെയങ്ങ് ഇതായിട്ടില്ല. മ്ഹും അല്ലാതെ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുമ്പോഴാണേലും അതീന്നൊക്കെ കിളിക്കുന്നതൊണ്ട്. പിന്നെ അല്ലാതെ ഏഹ് മരങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അവിടോ?
ആ ഇവിടേം അങ്ങനൊക്കെത്തന്നെ.
മ്ഹും കൃഷി ഒണ്ടെങ്കി അതൊരു നല്ലതാണ്. കൊറച്ചൊക്കെ നമ്മള് അങ്ങനൊക്കെ നട്ടുപിടിപ്പി ക്കും. അങ്ങനെയൊക്ക എടുക്കുമ്പോഴത്തേനൊക്കെ നമുക്കൊരു സന്തോഷാ. നമ്മടെ പരിസ് സരത്ത്ന്നൊക്കെ നമുക്ക് എന്തേലും കിട്ടി നമുക്ക് അത് യൂസ് ചെയ്യുമ്പോ ഭയങ്കര ഒരു
ആഹ് ആഹ് സന്തോഷം തന്നെ.
അതാ മറ്റാർക്ക് ആ ഞ ങ്ങടെവിടേം ചെറുതായിട്ടേ ഒള്ളൂ
ആഹ്ഹാ
മ്ഹും അത്രക്ക് കങ്ങ് ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യത്തിനൊക്കെ
ആഹ് ആഹ്
മ്ഹും
അസുഖങ്ങളും കാര്യങ്ങളും
അതാ അത്പ്പോ നമ്മള് ഇവിടൊക്കെ നട്ട് പിടിപ്പിച്ചാലും മ
ഓരോ അസുഖങ്ങള് ഇണ്ടാകുമ്പളെ വെയ്റ്റ്ണ്ടാവ്ല്ല
അതാ അതാണ് പ്രശ്നം
എല്ലാത്ലും ഇണ്ടാക്കാനൊക്കെ പൂത്യൊക്കെണ്ട്
ആഹ് അതെ എല്ലാർക്കും അതന്നെ മടി മടി കാരണം പിന്നെ ഒന്നും നട ക്കത്തില്ല പിന്നെ അതുവല്ല പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയ്ട്ട് തെരക്കും ഒക്കെ ആവുമ്പത്തേനും ഒന്നും നടക്കത്തില്ല ആഗ്രഹങ്ങളൊക്കെ ഇണ്ട്
ഹ്
ഒക്കെ ചെയ്യണംന്ന്ണ്ട്
ആ ആഹ്
അസുഖങ്ങളൊക്കെ
ചക്കക്കല്ലേ
ആഹ് അതൊക്കെയുണ്ട് അതൊക്കെ ഞങ്ങളാണെങ്കി ആഹ് ഇവിടെ ഇപ്പൊ നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളു അപ്പം ആദ്യമായിട്ടൊക്കെ മാങ്ങയൊണ്ടാ ഈ സമയത്താണ് ഉണ്ടായത് അപ്പൊ അതൊക്കെ എടുക്കുമ്പോഴത്തേന് ഒരു സന്തോഷമാണ്
ഓ വ് പുതിയ വീട് കുടിയിരുന്നതാണോ?
ആഹ് അതെ അതെ ഉം ഉം ഏ എന്തവരെ പഠിച്ചു
പത്താം ക്ലാസ്സ്
ഓക്കേ
അന്നത്ര പോയുള്ളു
ഓ ഓഹോ എന്ത പറ്റി
ഓരോ സാഹചര്യങ്ങള്
ഉം ഉം ഇപ്പഴും ഇപ്പം പിന്നെ എല്ലാരും പൊതുവേ എല്ലാരും പഠിക്കുന്നുണ്ടല്ലോ അതൊരു നല്ല
ഇപ്പൊ പഠിക്കണ് ണ്ട് പക്ഷെ ക്കളക്കൊ ആവുമ്പോ
ആ അതൊക്കെ അല്ല ഇപ്പൊ ഉള്ള ഇപ് ഇപ്പ ഉള്ള തലമുറകളെ ഇപ്പൊ ഇനി അങ്ങോട്ടുള്ളവരൊക്കെ എല്ലാ എല്ലാം പഠിച്ച് പഠിക്കും
അതാണ്
ആഹ് അതെ ഇപ്പൊ പഠിക്കുന്ന ഇപ്പ ഇനിയുള്ളവരങ്ങ് പഠിച്ച് അവരങ്ങ് സെറ്റിലാവും
അതെ എനിയുള്ളക്കെ പഠിപ്പ് മാത്രം അതെ ഒരു ജോലിയൊക്കെ അയിൻ്റെ ശേഷം
ആഹ് ആണ് അതാ ജോലിയൊക്കെ ആവുമ്പോ നമുക്കാണെങ്കല്ലാം സ്വന്തമായിട്ട് പൈസ എടുക്ക് ക്ക്മ്പഴാണേലും നമ്മക്ക് സ്വന്തമായിട്ട് പേരൻ്റ്സ് ന് കൊടുക്കാനാണെലും നമുക്ക് ആരുടേം അനുവാദം ഇല്ലാതെ കൊടുക്കാലോ അതാണിപ്പം മെയിനായിട്ടും പിന്നെ ഇപ് ഇപ്പഴ്ത്തെ ചെലവുകളും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ
ആഹ് ആഹ് ആഹ്
അതൊക്കെ ഒന്ന് ആ മെയിന്റെയിൻ ചെയ്ത് വരാൻ വേണ്ടീട്ട് ഒക്കെ നല്ല ഹെൽപ്പാകും
ആഹ് ശരിയാ ഹെല്പ്പുണ്ടാവും മക്കളൊക്കെ അതാ ഇനി പഠിച്ച് പടിച്ച് വലുതായിട്ട് വേണം അതാ പഠിക്കാണെങ്കി
അതൊക്കെ അങ്ങ് പഠിക്കും ഇനിയിപ്പൊ എല്ലാരും പൊതുവേ എല്ലാരും പഠപ്പിക്കേം ചെയ്യും പഠിക്കേം ചെയ്യും ഒരു സമയാവുമ്പം അവർ ക്ക് ഏ സ്വന്തായിട്ട് തോന്നി പഠിക്കും ആ അതൊക്കെ ഒന്ന് മാറും ഒരു സമയാവുമ്പം അവർക്കെന്നെ തോന്നും പഠിക്കണോംന്ന് ഞാനിവിടെ